ആഹ് എന്തട്ട് വിശേഷ്യങ്ങളൊക്കെ?
ഇസുഖം ആ നമുക്ക് ആ കേക്കമോ?
ആ! കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊക്കെല്ലേ? ഓക്കെയാണ്.
ആ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ?
ഓ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. യാത്രന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ്
പിന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടല്ലാത്തവരൊക്കെ വളരെ-
കൊ അതെ അതെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളോ.
ഉ
ഇങ്ങനെ വീട്ടിൽ അടങ്ങിയിരുന്ന് ശീലായി കഴിഞ്ഞവർക്ക് മാത്രമേ അതിനോടൊരു എൻജോയ്മെന്റ് തോന്നാത്തത് ഉണ്ടാവുള്ളോ.
ബാക്കി എല്ലാ മനുഷ്യരും ഇതില്-
യാത്രന്ന് പറയുമ്പോ അതായിരിക്കും അതെ അതെ എല്ലാർക്കും അത് ലോങ്ങാണെങ്കില് ഏറ്റവും ഇഷ്ടം.
ആ!
നിങ്ങളെങ്ങനെ യാത്രയ്ക്കെ പോവാറുണ്ടോ? റ്റൂറൊക്കെ ആയിട്ട് ഫാമിലി ട്രിപ്പ് അല്ലെങ്കില് ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ?
ഓ ആആ മൂന്നാറ് പോയിട്ടുണ്ടോ?
ആഹ് മൂന്നാർ പോയിട്ട്ണ്ട
ആഹ് ഏ ഏത് കാലാവസ്ഥയിലാരുന്നു ഐ മീൻ മഞ്ഞ്
ഡിസംബറെ ഡിസംബറിലാണ് നമ്മൾ പോയിട്ട്ള്ളത് നല്ല തണുപ്പ് സീസണില് ത്തെ ത്തെ ഓ
കാരണം ഈ ആ ഡിസംബറിലൊക്കെ ചെല നേരങ്ങളില് മൈനസ് ഡി രിയായി എന്നൊക്കെ വാർത്തകൾ
ആ അതെ അതെ അതെ നല്ല തണുപ്പായിര്ന്ന് പറഞ്ഞാ നല്ല തണുപ്പ് പ്പാരുന്നു പ്പം പൊറത്തിറങ്ങനൊക്കെ സെക്റ്ററൊന്നും മതിയാവാത്ത വിധത്തിലായിരുന്നു അന്നത്തെ തണുപ്പ്
ആഹ്
നമ്മള് സ്കൂളിന്ന് ട്രിപ്പഠിച്ചതാരുന്നു മൂന്നാറ്ക്ക്
ഓക്കെ മൊ ആഹ് മൂന്നാറൊക്കെ പിന്നെ ഏത് കാലാവസ്ഥയിലും ആ അനുയോജ്യണ് ആ എ ആ ആ ഏതൊരു കാലാവസ്ഥയിലും ആ ആഹ്
നമുക്ക് ആസ്വദിക്കാൻ പറ്റും
ആ ഏതൊരു കാലാവസ്ഥയിലും അതിനതിന്റേതായ ഭംഗിയ്ണ്ട് മഴക്കാലത്തായാലും മഞ് കാലത്തായാലും ഇപ്പ നമ്മളിപ്പോ ചൂടുകാലത്ത് നമ്മുടെ നാട്ടില് നല്ല ചൂടാണെങ്കില് അവ അവിടേക്ക് എത്തുമ്പോ ആ കമ്പാരിറ്റീവ് ലി ആഹ് കാരണം അത് അത്രയും ഉയർന്ന പ്രദേശം ആണ് സമുദ്രനിരപ്പിനിന്ന് ഇത്ര ഉയർന്നതാണ് അപ്പ അതുകൊണ്ട് തന്നെ ആഹ് ഇപ്പൊ കേരളത്തില് വരുന്നപ്പോ പുറത്തുന്ന് വരുന്ന വിദേശ സഞ്ചാരികളായാലും അല്ലെങ്കി ഈ കേ മറ്റേ ഇന്ത്യക്കുള്ളിനിന്നും പല സംസ്ഥാനങ്ങളിനിന്നും വരുന്നവരാണെങ്കിലും കേരളം എന്ന് പറയുമ്പോ അവർക്ക് ഇപ്പൊ ഒരു മലയും കുന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൗണ്ടൈൻ പേഴ്സൺ ആണെങ്കില് മൂന്നാറാരിക്കും അവ അവരാദ്യം എടു ത്ത് പറയുന്നൊരു ഓഷൻ ആഹ് ആഹ് അപ്പൊ നമ്മള് പറയെ ഈ മൂന്നാറ് ആലപ്പുഴ മാത്രല്ല കേരള ടൂറിസത്തിലുള്ളത് ഇനി അധിക സ്ഥലങ്ങളുണ്ട് പക്ഷേ അവര് അവര് അവരൊക്കെ കേരളം അറിയപ്പെടുന്നത് ഇതിലാണ്
മൂന്നാറ് ന്നാണ് അതെ മൂന്നാറ് ആകുമ്പോ പിന്നെ ഇടുക്കി ഡാമ് എല്ലാടത്തും ഒന്ന് കറങ്ങി തിരിഞ് വരാൻ പറ്റും
കാരണം ഇടുക്കി തന്നെ ആ കണ്ടു തീർക്കാനുള്ള അധികംഒണ്ട് പിന്നെ ആഹ് മൂന്നാറിന്റെ അടുത്ത് നമ്മള് ഏൽമ്പം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിന്റെ ഗ്യാപ്പിൽ തന്നെ പല പല സ്ഥലങ്ങള് ഇപ്പൊ പല വിവിധതരം ഡാമുകള് അതിന്റെ വ്യൂ പോയന്റ് പിന്നെ പല പല ആ പിന്നെ പല എസ്റ്റേറ്റ് കണ്ണദേവന്റെ ആയാലും ലക്ഷ്മി എസ്റ്റേറ്റ് ആയാലും വിവിധതരം എസ്റ്റേറ്റുകൾ അവിടെ ഫോ ട്ടോസ് എടുക്കാനുള്ളത് കുതിര റൈഡുകള് അങ്ങനെ ആഹ് പലതും ഏ ചെയ്യാനായിട്ടും ഏ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് മൂന്നാറിങ്ങനെ എന്നും അവിടെ കാത്തിരിക്ക്ണ്ട്
അതെ അതെ നല്ല ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയൊള്ള നാച്ചുറൽ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലേസ്കളാണ് മൂന്നാറില് വരുന്നത്
അതെ
അതെ നിങ്ങളവിടെ പോയ സമയത്ത് വരയാടിനൊയൊക്കെ കണ്ടിട്ട്ണ്ടായിരുന്നോ
ഇല്ല ആ ആ വര കാരണം എനിക്ക് സീസൺ ഏതാ ഓർമല്ല പഷേ വരയാട് കൾടെ പ്രജനനകാലാവുമ്പോ അത് അടച്ചിടും ഇരവികുളം നാഷണൽ പാർക്കാണ് ഏ ഇത്ള്ളത് ആ അപ്പൊ ഓ വാഗ്യം
അഹ്‌ ഒരുപാട് ലോങ്ങ്ന്നാണ് കണ്ടത് പക്ഷേ ന്നാലും കാണാൻ കഴിഞ്ഞിട്ട് ണ്ടായി
ആ കാരണം വംശനാശ ഭീഷണി അനുഭവപ്പെടുന്ന ഒരു സ്പീഷീസാണ് വരയാട് അതിനെ സംരക്ഷിച്ചിരിക്കുന്ന ഇൻ ന്ത്യയിലെ പ്രധാനപ്പെട്ട ഏ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ് ഇരവികുളം അപ്പൊ അതില് എങ്ങനെ കാണാൻ പറ്റ്ന്ന്ള്ള ഒരു ല ക്കാണ് കാരണം നമ്മള് അന്ന് പോയപ്പോ അതെന്തോ എ പ്രജനനകാല ആയെ ആവുമ്പോ അത്ടച്ചിടും കാര അവര്ടെ ഏ ഇത് ഹെൽത്തുംഏ പ്രൈവസി ഒക്കെ നോക്കിട്ട് അപ്പൊ അന്ന് നമുക്ക് കിട്ടിയിട്ട്ണ്ടായിര് ന്ന് ല്ല പക്ഷെ കാണാ പറ്റില്ലോ
ആ നമ്മളെ നമ്മള് ഇതില് ഒരുപാട് പേര് ആദ്യം ആദ്യം പോയര്ക്കൊക്കെ കാണാൻ പറ്റില്ല ലാസ്റ്റ് വന്നവർക്ക് പിന്നെ അപ്പൊക്കെഏ ഒച്ചയും ബഹളൊക്കെ ആയ സമയാ
ആ ആ പി കാരണം നമ്മളിങ്ങനെ മൃഗങ്ങളൊക്കെ കാണാൻ പോവുമ്പോ ഇത്തിരി ഭയങ്കര സ സൈലന്റ് ആയിരിക്കണം കാരണം നമുക്കത് കാണണന്ന്ണ്ടെങ്കില് നമ്മള് ഭയങ്കര സൈലന്റ് ആയിരിക്കണം പിന്നെ അത് അവര് ടെ സ്ഥലത്തേക്കാണ് പോണത് ആ അപ്പൊ പിന്നെ അ അതിനോട് നമ്മളൊരു ബഹുമാനവും ആദരവും കാണിച്ചിട്ട് വേണം ആ അതിന്റെ അടുത്തേക്കൊക്കെ പോവാന് പക്ഷെ നമ്മള് ഇങ്ങനെ ആ ഫോറസ്റ്റ് റൈഡിനൊക്കെ പോവുമ്പ ശ്രദ്ധിച്ചിട്ട്ണ്ട് ചെലൊരൊക്കെ ഇങ്ങനെ കേറുമ്പ തന്നെവ ശബ്ദം ഇ ണ്ടാക്കിയിട്ട് ഇമ്മർത്താനം പറഞ്ഞിട്ടും ബാക്കി കാണാൻ ആഗ്രഹ ഉള്ളോര്ക്കും കൂടി ആ അവസ സരം നഷ്ടപ്പെടുകയാണ് കാരണം മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ചെല മൃഗങ്ങൾക്കൊക്കെ ചെല്പ്പോ പെട്ടെന്ന് ശബ്ദം കി കേൾക്കാന് ള്ള കഴിവുകളും
അതെ അതെ അതെ ആ ഏ പിന്നെന്താ മനുഷ്യമാരെ പോലേ അല്ലല്ലോ മൃഗങ്ങള്
ആ അപ്പ അങ്ങനെ വരുമ്പോ ഏ ആ അതൊരു പ്രശ്നം പിന്നെ എ ഇപ്പം മൂന്നാറ് അതല്ലാതെ പിന്നെ മു വ ഇടുക്കിലെന്നെ നമുക്ക് വാഗമണ്ണ് ഒര് ഓപ്ഷൻ ഇണ്ട് വാഗമൺ പോയിണ്
ഇല്ല ഇല്ല വാഗമണ്ണ് പോയിട്ടില്ല നെക്സ്റ്റ് ആ വ് വിചാരിക്ക്‌ ണ്ട് നെക്സ്റ്റ് ട്രിപ്പ് വാഗമൺ
ആ വാഗമണ്ണും ഏ ഇതിന്റെക്കെ ഒരു ബാക്കി തന്നെയാണ്
അതെ അതെ അതെ അത് നാച്ചുറലാ യിട്ട് അടിപൊളി പ്ലൈസാന്ന് നമ്മളിങ്ങനെ വീഡിയോലൊ ക്ക കാ
ആ പക്ഷെ എ എനിക്ക് ഏ തോന്നിയത് ഏ ഞാൻ വാഗമണ്ണ്ല് വിന്റർ ടൈമിലാണ് ട്ട പോയത് അപ്പോ ആ മൂന്നാറിന വെച്ച് നമ്മള് താരതമ്യം ചെയ്യുമ്പോ വാഗമണ്ണ് കൊറച്ചും കൂടി ഏ ര് ഇതാ കൊമേഴഷ്യലൈസ്യ്തിട്ടില്ല ആയിട്ടില്ല കാരണം മൂന്നാറില് ഈ റിസോർട്ടുകള് അല്ലെങ്കി ഹോട്ടല് അതൊക്കെതായിട്ട് വളരെ ഡെവലപ്പ്ടു ആയി പിന്നെ നല്ല തെര ക്കു ആണ് അപ്പൊ നമ്മള് ഇത് ആ അപ്പ ങ്ങന അപ്പൊ അങ്ങനെ വെച്ചു നോക്കുമ്പോ വാഗമണ്ണ് കൊറച്ചും കൂടിം ആ അത്രക്കധികം ഇങ്ങ ഇത്രേം കൊമേഴഷ്യലൈസ് ആയിട്ട് വരാത്തത് കൊണ്ട് നല്ലതാണ് പിന്നെ അതുപോലെ മ് വ് നല്ല ക്ലൈമറ്റ് നോക്കുമ്പളും കൊ റച്ചും കൂടി ക്യുവറായിട്ട് തോന്നിയത് വാഗമണ്ണാണ് അപ്പൊ ഇത് രണ്ടും വെച്ച് ക്കുമ്പോ എനി പിന്നെ അലോ ഹലോ ഹലോ
ആ കേൾക്കാൻ
ഹലോ
ഹലോ
ആ പറഞ്ഞോളൂ
ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നില്ലേ എനിക്ക് നിങ്ങള് പറയുന്ന കേൾക്കുന്നുണ്ട് ഓക്കെ അല്ലേ
പ്പ കേൾക്കുന്നുണ്ട്
ആ ഓക്കെ നമ്മളിങ്ങനെ നെക്സ്റ്റ് ടൈം വിചാരിക്കുന്നുണ്ട് വാഗമണ്ണ് പോവണം
വാഗമൺ എന്താലും പൊക്കൊളു ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ആ ആ പിന്നെ
ഓരോ ആഗ്രഹങ്ങളാണല്ലോ അതുപോലെ ആ മൈസൂര് പോകണംന്ന് നല്ല ആഗ്രഹംണ്ട്
ഓ
ഇൻഷാല്ല മൈസൂർ പാലസ്
കണ്ടിരിക്കേണ്ടതാണ് നമ്മള് ആ നമുക്കിപ്പോ വേറെ നോർത്ത്ന്നും പോവാൻ പറ്റിയില്ലെങ്കില് നമ്മള് സൗത്തില് ആ പറ്റാവുന്നിടത്തോളൊക്കെ പോവാ
അതെ അതെ മാക്സിമം ആ ലൈഫ് പറഞ്ഞാ കുറച്ചൊക്കെ നമ്മള
അതെ ആ പിന്നെ ഹിൽ സ്റ്റേഷൻ ഏ പിന്നെ എനിക്ക് വളരെ ഇഷ്ടമായത്താന്ന അറിയോ ഗവിയാണ് ഓർഡിനറി സിനിമ എട്ത്തിട്ടള്ളെ ആ ഞ ആ യോഗൽ ഒരു സംഭവംന്ന കാരണം ഗവിബ ഭയങ്കര പീസ്ഫുളാ കാരണം ഒരു ദിവസം നൂറ് വണ്ടികൾ മാത്രെ അയിന്റെ ഉള്ളിലക്ക് കടത്തി വിള്ളൂ ആ ആ് അപ്പൊ പിന്നെ അതിന്റെ ആ പിന്നെ അതിറുള്ള സ്റ്റേ മറ്റേ പ്രൈവറ്റ് റ്റും അ ഇതൊന്നും കിട്ടത്തില്ല ഗവൺമെന്റിന്റെ മാത്രേ ഉള്ളൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാരണം അതെന്താണന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി സിനിമ ഇറങ്ങിയ കാലത്ത്
ആഹ ആഹ
അവിടെ അങ്ങനെയാണ് ഈ സ്ഥലം പ്രസിദ്ധ അത്വരെ ആരും അറിയാത്ത ഒരു സ്ഥലമായിരുന്നു സാധാ എന്താ പറയാ വേറെ റിമോട്ട് വില്ലേജും അ മനുഷ്യർ മാത്ര സാധാരണക്കാരായ മനുഷ്യർ മാത്രം അധിവസിക്കുന്ന ഒരു മേഖലയാണ് പിന്ന ഈ സിനിമ വന്നപ്പോ പ്രസിദ്ധായി അപ്പോ ആൾക്കാർ ഇങ്ങനെ ഏ വരാൻ തുടങ്ങി ആഹ അപ്പൊ അവിടുത്തെ മൃഗങ്ങളൊക്കെ ആഹ ആ അപ്പൊ പക്ഷെ അത് പ്രകൃതിനേും മൃഗങ്ങളെയും ബാധിച്ച് അവിടുത്തെ ഏ ഗാർഡ്മാരൊക്കെ ഫോറസ്റ്റ് ഗാർഡ്മാര് പറഞ്ഞുതാട്ടാ അവിടെ നിന്നിട്ട് മൃഗങ്ങളൊക്കെ പ പ്ലാസ്റ്റിക്കോക്കെ തിന്നിട്ട് ചത്തടങ്ങി അപ്പൊ ഈ മൃഗങ്ങള് ആ ഇപ്പൊ മൃഗങ്ങളൊക്കെ ഇത് അങ്ങനെയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ തിന്നും
ആഹ് മനുഷ്യന്മാര് വന്ന കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയാ വൃത്തിയുടെ യാഗ് പ്ലാസ്റ്റിക്കും ശ്രദ്ധ ലലത്ത രീതിയിലല്ലേ കാ അവര് കാണിക്കുള്ളൂ
അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ ആനൊക്കെ മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ കിലോ കൊണക്കിന് പ്ലാസ്റ്റിക് കിട്ടാൻ തുടങ്ങി അപ്പ ആ ആ അപ്പ അത് അത് ആഹ അപ്പൊ അങ്ങനെ മൃഗങ്ങൾ മരിക്കില്ലേ
അതെ അതെ അതെ ഇത് മനുഷ്യര് അതൊന്നും ചിന്തിക്കൂല്ലല്ലോ അവരൊക്കെ അവരെ ഏതൊരു സ്ഥലത്ത് ചെന്നാലോ വൃത്തിഹീനമാക്കാതെ നല്ല രീതിയിൽ കൊണ്ടടുക്കണം എന്നുള്ളതാരും ചിണ്ടിക്കൂല്ല പറ്റാവുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടെ മലിനം ആക്കാനല്ലേ അവര് മനുഷ്യമാർ ആരാണെങ്കിലും ചെയ്യുന്ന പരിപാടി
ആഹ ഈ കോളോട് അവസാനിപ്പിക്കാം
ആ ഓക്കെ താങ്ക് യു
ഉം